ഹലോ
ആ ഹലോ എന്താണ് വർത്താനം രാവിലെക്കായല്ലോ ന്താ പരിപാടി ഇന്നിപ്പോ സ്കൂളൊക്കെ കാര്യങ്ങളുണ്ടോ
ഏയ് ഇല്ല ഇനിയിപ്പോ കൊറച്ചു കഴഞ്ഞിട്ട് വർക്കിന് പോകണം ആ ഒരു മൈൻഡ്സെറ്റിൽ ഇങ്ങനെ എന്താ പരിപാടി ബ്രോ? എന്താ കാട്ടണേ
എന്താ ഫ്രീ ആണ് ഇന്നും കുറച്ച് പരിപാടി ഉണ്ട് ഭയങ്കര തണുപ്പ് എന്താ അറിയില്ല ചൂട് മഴക്കാലൊക്കെയാണ് ഭയങ്കര തണുപ്പ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഒരു ഒതുങ്ങി കുതിരിക്ക ഒരു പുതപ്പിട്ട് ഇങ്ങനെ കുത്തിർക്കാ ഭയങ്കര
പ്രയാസാണ് ഈ തണുപ്പത്ത് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര പ്രയാസാണല്ലോ തണുപ്പ് ഇപ്പോ ഇങ്ങനെ സീസൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഒരീസം തണുപ്പാചെങ്കിൽ ഒരീസം ചൂട് ഒരീസം മഴ ആ ഒരു വൈബിലിങനെ പോവാണ്. തണുപ്പാവുമ്പോ ഒന്നും കൂടി സുഖാ തോന്നുന്നു എനിക്ക് ഏ പക്ഷെ ബുദ്ധിമുട്ടും ഉണ്ട്. പുറത്ത്ക്ക് ഇറങ്ങാനുള്ള ഒരു മടി തണുപ്പല്ലേ രാവിലെ കുളിക്കാനിള്ള ഒരു മടി എണീ മടി നല്ല തണുപ്പാവുമ്പോ ആരും എണീക്കണില്ല കു കുട്ടികളൊക്കെ മദ്രസ് പോകാനും സ്കൂൾ പോകാനൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ ആകണ്ടേരും ഒന്ന് തണുപ്പൊന്ന് പോണെങ്കി വൈലിന്റെ ഇതൊക്കെ അ ശരിക്ക അനുഭവിക്കേണ്ടതാണ്. എല്ലാർക്കും നല്ലൊരു കാലാവസ്ഥ.
അത് നിങ്ങള് പറഞ്ഞപ്പോളാണ് ഇപ്പ നമ്മക്കന്നെ അറിയാം ഒരു ഡിസംബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് തണുത്തിട്ടണ് പുറത്തിറങ്ങാൻ അപ്പോ പുറത്തിറങ്ങാന്നാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോ വീട്ടീന് പുറത്തിറങൂല ഇപ്പൊ പുറത്ത് യാത്ര ചെയ്യുമ്പോളും ബുദ്ധിമുട്ടാ ഭയങ്കര പ്രത്യേകിച് ഇപ്പോ നമ്മൾ ഈ വയനാട് അങ്ങനത്തെ വലിയ ഉയർന്ന മേഖലയിലെക്കൊക്കെ യാത്ര ചെയ്യാനെങ്കി ഭയങ്കര രീതിൽ തണുപ്പുണ്ടാകും അപ്പോ അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ് റോഡിന്റെ മു റോഡിൽ ഇപ്പൊ സഞ്ചരിക്കുമ്പോഴൊക്കെ പ്രയാസാണ് കാരണം ഈ തണുപ്പോണ്ട് ഈ കോടകള് കാരണത്താല് നമുക്ക് റോഡന് മുമ്പിലുള്ള സാധങ്ങളൊന്നും കാണില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഇത്തരം തണുപ്പ് ണ്ട്ണ്ടാവ്ണ്ട് അപ്പോ ഇത് ഞാൻ മനസിലാക്കുന്നത് ഏറ്റവും നല്ല സുഖം ഒരു ഈ തണുപ്പോണ്ട് ഉണ്ടാവും കാരണം നമ്മളെ ഈ - അന്തരീക്ഷത്തിലെ താപനില കുറയുകയും അതുപോലെ തന്നെ ഒരുപാട് ന നല്ല രീതിൽ തണുപ്പ് ശക്തമായും ചെയ്യുമ്പം മനസ്സ് നമ്മളെ ശരീരത്തിന് രീതിയിൽ ഭയങ്കര കുളിർമ ലഭിക്കാണ് ആ ഒരു കുളിർമയിൽ നമ്മളെ ശരീരം ഭയ ങ്കര ആനന്ദം കൊ ഉണ്ടാവ്ണ്ട് അപ്പൊ ഇത്തരം ഈ ഒരു ആനന്ദം ഉണ്ടാവുമ്പോ നമുക്ക് എന്തരു കാര്യങ്ങൾ ചെയ്യാനും ഭയങ്കര ഒരു നമ്മക്കൊരു താല്പര്യം ഇത്തരത്തിൽ ഇണ്ടാവും ഇപ്പോ ഈ ചൂട്കാലൊക്കെ ആവുമ്പോ ഭയങ്കര ഒര് ചൂട് നമ്മള ഇങ്ങന വിയർത്തോലിക്കുമ്പൊ നമുക്കൊരു ന്തിനും താല്പര്യണ്ടാവൂല ക്ഷെ ഇത്ര തണുപ്പും ഭയങ്കര കഠിനമായ തണുപ്പ് ഭയങ്കര - ഒരു പ്രയാസമുണ്ടവൂല ഒരു മി ത ത്തിലുള്ളതണുപ്പാണ് നമ്മളുദേശിച്ചേ ഇപ്പൊ നമ്മക്കൊക്കെ അറിയാ നമ്മള് കാശ്മീറൊക്കെ ഒരു വലി വല്യ ഉദാഹരണാണ് കാശ്മീറൊക്കെ തണുപ്പ് കാലായാല് ഭയങ്കര പ്രയാസാണ് അഥവാ അവിടുത്തെ ആളുകളൊക്കെ അവിടെന്ന് നാട് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവിടെ അവിടെ താമസ യോഗ്യമല്ലാത്ത രീതിയിലൊക്കെ സംഭവിക്ക അപ്പോ അവിടെ നമ്മക്കറിയാം കാശ്മീറൊക്കെ ഒരു വല്യ ഒരു യാത്ര സഞ്ചരിക്കൻ പറ്റിയ സ്ഥലങ്ങളാ അവിടെ തണുപ്പ് കാലങ്ങളിൽ പോകുമ്പോ ഭയങ്കര രസാണ് കാരണം ആ മഞ്ഞ് മൂടിയ മലകള് കാണാനും അവിടുണ്ടായ ഒരുപാട് കാര്യങ്ങള് കാണാനൊക്കെ ഭയങ്കര ഒരു രസമാണ്ന്നുള്ളാണ് അപ്പോ പിന്നെ വെച്ചാല് നമുക്ക് ആ ഒരു തണുപ്പ് പ്പ് കലായിട്ട് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ഭക്ഷണ ക്രമീകരണളിൽഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് കാരണം നമുക്ക് തണു തണുപ്പ് കാലങ്ങൾ ഇത്തരം രീതിയിൽ തണുത്ത വെള്ളങ്ങൾ അല്ലെങ്കിൽ തണുത്ത സാധനങ്ങൾ കഴിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഇത്തരം ഭക്ഷണ ക്രമീകരണങ്ങള് നമ്മളൊരുപാട് ചൂടുള്ള ചായ കുടിക്കും ഇപ്പൊ തണുപ്പത്തൊക്കെ ഒരു നല്ല ചൂടുള്ള ചായ കുടിക്കാം അല്ലെങ്കിൽ നമ്മള് ചൂട് കായ അതൊക്കെ ഭയങ്കര ഒരു സമാ നമ്മളതിന് അപ്പൊ ചൂടുള്ള നമ്മള് ചില ഇട്ട് കഴിഞ്ഞാ ഭയങ്കര ചൂടായിരിക്കും നമ്മടെ ദേഹത്ത് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ നമ്മളെ ആളുകൾക്കുണ്ട് അപ്പൊ നിങ്ങോട് ചോദിക്കയാണെങ്കിൽ- ഈ തണുപ്പ് കാലത്ത് ഏ പൊതുവെ ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യണ്ട് ഇപ്പോ ഈ തണുപ്പ് കാലത്ത് ടി കുടിക്കണം ത ണുപ്പ് കാലത്ത് ചൂടുള്ള വസ്തുക്കൾ അപ്പൊ ഈ ഒരു വിഷയത്തിൽ ചോദിക്കാനുള്ളത് അത് എന്തുകൊണ്ടാണ് ആളുകൾ ഈ ചൂടുള്ള ഭക്ഷണങ്ങൾ ചൂടുള്ള പാല് സമയത്ത് ഇഷ്ട്ടപ്പെടുന്നത് മറ്റുള്ള തണുത്ത സാധനങ്ങളും ഇത്തരം തണുപ്പ്കളെയും കൂടുതലും ഉപയോഗിക്കാത്തതിന് കാരണായി കണ്ട് ഇങ്ങക്കെന്താ തോന്നുന്നത്
കേരളത്തില് കേരളത്തിന്റെ അവസ്ഥ നോക്കച്ചെങ്കിൽ മറ്റ് ഏ സംസ്ഥാനങ്ങളിലെ അല്ലെങ്കി പ്രദേശങ്ങളിലെക്കെ ന്നെക്കാളും കോർച്ചും കൂടി വ്യത്യസ്താണ് കാരണം കൂടുതലായിട്ട് തണുപ്പ് നമ്മളെ നാട്ടിലില്ല എന്നാ ഒരു നിശ്ചിത ശതമാനം ആ അയ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട്ള്ള രീതിയിലുള്ള ഒരു ഓ ലെവലിങ്ങനെ കീപ്പയ്ത് ഇങ്ങനെ പോവാണ് എന്നാ മറ്റ് കാശ്മീർ നിങ്ങൾ നേറ്താ പറഞ്ഞമാരി തന്നെ കാശ്മീർ അങ്ങനത്തെ ക്കെ സ്ഥലങ്ങളില് നോക്കച്ച ഞെ കഠിനമായ തണുപ്പാണ് ചില സമയങ്ങളിൽ നമുക്കൊന്നും താങ്ങാൻ കൈയ്യില ഈ കൂടുതൽ ആൾക്കാര് ഇപ്പൊ നമ്മളെ നാട്ട്ത്തേക്കെ ആൾക്കാര് ഈ സീസൺ തുടങ്ങുമ്പോ തന്നെ അവിടത്തോക്കെ അപേക്ഷിച്ച് നോക്കുകാച്ചങ്കി നമുക്ക് താങ്ങാൻ കഴിയാത്ത സാധനങ്ങളാണ് ഏ ഓല തണു പ്പൊന്നും എന്നാൽ ഇബടത്തെ തണുപ്പെന്നെ വരുമ്പത്തിന് ആൾക്കാാര് എല്ലം ഓയിവാക്കാന് പിന്നെ തണുത്ത സാധന- ങ്ങളക്കെ പിന് രാവിലെ നീക്കചെങ്കി ചൂട് ചായ ഏ ചൂട് വെള്ളത്തിലള്ള കുളി തണുത്ത തണുപ്പ് വെള്ളത്തിലുള്ള കുളിയൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ ചൂട് വെള്ളത്തിലില്ല കുളി ചെലപ്പോ മദ്രാസ അന്ന് ലീവാണ് അല്ലെങ്കിൽ പണിക്കൊക്കെ പത്തരക്കാണ് പോവാ അന്ന് വെയിലൊക്കെ ചൂടായിട്ട് തണുപ്പ് തീരെ ഏൽക്കില്ല എന്നുള്ളരു മട്ടില് റൂമിന്റെ ഉള്ളിൽ തന്നെ പുതപ്പിന്റെ ഉള്ളിലിങ്ങനെ കൂടി ഇങ്ങനെ ഇരിക്കാ ചെൽപ്പോ ഈ സീസൺ ല് കൂടുതലായിട്ട് ഏ എ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് കാരണം ഈ തണു പ്പ് വരുന്ന സമയത്ത് ഏ കുട്ടിയൾക്കാച്ചെങ്കിലും വല്ല്യോർക്കാച്ചാലും ജലദോഷം പനി തണുപ്പ് ഓവറായിട്ട് ഏതെ ഇന്നൊക്കെ സംബന്ധിച്ചെടുത്തോളം തണുത് ഏ തണുപ്പത്തുകൂടെ നീക്കൂല ആ ഒരു ലെവലാണ് കാരണം രാവിലെ തന്നെ കളിച്ചാൻ തന്നെ വന്നാല് കൊറേ നേരം തണുപ്പ് കൊള്ളാച്ചെങ്കി പിന്നെ പിറ്റേസം ചെവി വേദന മൂ ജലദോഷം തലവേദന ഈയ ഒരു ലെവല ഏ ഓവറ ആായിട്ട് എനിക്ക് തണുപ്പ് കൊള്ളാൻ പറ്റില്ല അങ്ങനെ കൊറെ ആൾക്കാരുണ്ട് ഇവിടെ തന്നെ ആസ്വദിക്കണംന്ന പക്ഷെ നടക്കില്ല പെട്ടെന്ന് രോഗങ്ങ വരും അതു മാ തന്നെ നമ്മൾ ഈ തണുപ്പത്ത് കുറ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നുണ്ട് നമ്മൾ എന്നും ഉപയോഗിച്ച ചെയുന്ന സാധനങ്ങളൊക്കെ പിന്നീട് ഉപയോഗിക്കലില്ല തണുപ്പ് ക കഴണ വരെ അത് ഒന്ന് നോക്കുമ്പോ നല്ലതാണ് നിങ്ങള അവിടി അങ്ങന തന്നെയ അല്ലേ
അത നിങ്ങള് പറഞ്ഞ കാര്യമാണ് ഇപ്പൊഞമ്മുക്ക് എല്ലേ ഭക്ഷണം നമുക്ക് തണുപ്പ് കാലത്ത് ഭക്ഷിക്കാൻ സാധിക്കൂല്ല അപ്പോ പറയുമ്പോാണ് ഈ തണപ്പ കാലത്ത് പൊതുവെ ആളുകൾ ഭയങ്കരീതിൽ ഈ തണുപ്പ് ക അപ്പൊ ഞാനിപ്പോ ഒരുപാട് ഈ ഉയർന്ന പ്രദേശങ്ങള അല്ല അഥവാ ഈ നാലാ അഥവാ ചൈന ഇന്ത്യ ഒരു അതിർത്തി പ്രദേശം അവിടെക്കെ ഞാൻ ഈ ഒരു അടുത്ത് യാത്ര ചെയ്തി അത് ഭയങ്കര തണുപ്പള്ള പ്രദേശ അവിടെക്കെ പോയ അവിടെ നമു പൊതുവെ ഭയര ചായ കച്ചടങ്ങൾ ഭയങ്കര രീതി കാണാൻ സാധിച്ചു അപ്പൊ ഞാന മനസിലാക്കാല് ആൾക്കാർക്ക് ഈ തണുത്ത അന്തരീത്തുമ്പോ ചൂടുള്ള വസ്തു താല്പര്യംവെ ചായ കകൊക്കെ ഭയരീതിയിൽ കച്ചവടം പോകുന്നൊരു കാഴ്ച എനിക്ക്ടെ കാണാൻ സാധിട്ടില്ല അപ്പൊ പൊതുവെ ഇത്തരം കാലങ്ങളാകുമ്പോൾ ചായ കോഫി ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ആൾക്കാക്ക് താല്പര്യം കൂടുക എന്നുള്ളതാണ് ഈ ഒരു കാലത്ത് പിന്നെ ഇപ്പോ നമ്മളെ വസ്ത്രങ്ങളിലും ഭയങ്കര രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുവാണ് നമ്മള സധാരണ നടുന്ന രീതിൽ നമ്മ കുപ്പായും പേനും ട്രൗസറ ഒന്നും ഇട്ടിട്ട് നമുരിക്കല ഒരു സമയത്ത് അടക്കാ പൊതുവെ ആളുകൾ ഇത്തരം തണുപ്പ് കാലയി കഴിഞ്ഞാൽ അവരുടെ വസ്ത്രധാരണ രീതിയില മാറ്റ റ്റൾ സംഭവിക്കാണ് അവര്ും ഈ സവെറ്ററ് ജാക്കറ്റ് പോലുള്ള വസ്ത്രങ്ങൾ ധച്ചുക കൊണ്ടാണ് അവർ പൊതുവെ പുറത്തിറങ്ങുക എന്നുള്ളത് അതിപ്പോം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സു കുറവാണ് തണു് കുറവാണ് നമ്മളിപ്പോ പുറത്തെ നാകൾ പറ പോ കാശ്മീർ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ പോയാൽ അവിടെ കാണ അവിടെയൊക്കെ തണുപ്പുകാൻ അവർക്ക് പ്രത്യേക ഡ്രസ്സുകൾ ഉണ്ടാവുംരിക്കും ഓോ ക രോ സമയരിക്ക പ്രത്യേക ഡ്രസ്സുക അവടെടുത്ത്ണ്ടോത പിന്നെ പറയ്പോ ഇത്മു ശൈത്യകാലത്തിലുള്ളായു അതിനെ പറ്റി പറരുപോൾ ഭയങ്കര ആ ഒരു കമയത്ത് ഭയങ്കര ശുദ്ധീകരം ഒരു ചൂട് കാലത്തുള്ള പോലൊയി ഭയങ്കര ശുദ്ധം അഥവാ എപ്പോഴ ഒരു സമാധാനം നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വായു അന്തരീക്ഷ നമുക്ക് എന്ത ഇത്തരം ശൈത്യകാലത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് നമ്മുടെ മനസിന് ഭയങ്കരീതിൽ സമാധാനം നമുക്ക് എല്ലാത്തിനും ഒരു കുളിർമ നൽകുന്ന ഒരു വസ്തു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പിന്നെ ജങ്ങള് നിങ്ങള് പറഞ്ഞു പലർക്കും പല അസുഖങ്ങള ഉണ്ടാവും അപ്പോ നിങ്ങ അസുഖൾണ്ട് പറഞ്ഞു അത് എനിക്ക പല പോും ഉണ്ടാവില്ല അ അത്ത പനി ഇങ്ങനത്തെ ഈ ചൂ തണുപ്പുകാലായി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജലദോഷം പനി പോ രോഗങ്ങൾ ഭയങ്കര രീതിൽ സാധാരണായി സംഭവിക്കാറുണ്ട് നമുരം തണുപ്പുകാലായി കഴിഞ്ഞാൽ ഈ ഇത്തരം ഹോസ്പിറ്റലുകളിലൊക്കെ ഭയങ്കര രീതിയിൽ ആളുകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഇത്തരം ഈ തണുപ്പുകലായി കഴിഞ്ഞാൽ അതിനെ പ്രതിരധിക്കാനുള്ള മാർഗം കൂടി നമ്മള് മന കാണത പലപ്പോഴും ഇപ്പോൾ പല പലരുടെയും ശാരീരിക സ്വഭാവം വ്യത്യസ്തമാണ് അപ്പോൾ പലർക്കും തണുപ്പിനോട് തീരെ താല്പര്യം താര്ണ്ടാവകില്ല ചിലക്ക് താല്പര്യംണ്ടും പക്ഷെ ശരം അതിനുള്ള രോഗതയില്ലാത്ത ശരീരമായിട്ടുണ്ടാകുക അപ്പോം ഇത്തരം ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന പല ആളുകളുംണ്ട് അപ്പോ ഞാൻ മനസിലാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇത്തരംഈ തണുപ്പ് കാല ഇ ആസ്വദിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്ക്ണില്ലാ എന്നാം പിന്നെ ഇത് ഏറ്റവും നടക്കാനൊക്കെ നിറങ്ങുന്ന ആൾക്കാര സംബന്ധച്ച് ഏറ്റവും നല്ല സമയംന്ന് പറഞ്ഞാൽ ഇരം തണുപ്പ് കാലങ്ങളിലാണ് കാരണം ഭയങ്കര ഇതിരുമ്മളെ അന്തരീക്ഷത്തിന്റെ ഭയങ്കര തണുപ്പ് ഇങ്ങനെ പോയി നിലനിൽക്കുമ്പോൾ ഒരു ഇപ്പോൾ നടക്കുമ്പോഴും ഭയങ്കര ഒരു താല്പര്യം എനർജി വീണ്ടും വീണ്ടും ശക്തി ആർജിക്കുകാണ് ഇത്തരം സമയം ഇപ്പ നമുക്ക് ഇനിപ്പ കൃഷിയ മേഖല നോക്ക ആണെങ്കിൽ ചചെല കൃഷികൾ തണു ഇ കാലത്ത് ഭയങ്കരരീതി വിളവിടുപ്പെടുത്തുന്ന ഒരുപാട് കൃഷികളുണ്ട് അത്തരം കൃഷികളൊക്കെ നമു ഒരുപാട് കൃ ഷികുണ്ട് അപ്പോ അത്തരം കൃഷികളൊക്കെ ഇപ്പ നമ ആപ്പികളൊക്കെ ആപ്പിള് തണുപ്പുകാലായി കഴിഞ്ഞതിനന് ശേഷം ഭയങ്കര രതി ഭയങ്കര വളർച്ച അതിന് ഭയങ്കരീതിൽ ഉണ്ടാവും അപ്പൊ ഇത്ര ഒരുപാട് മരങ്ങൾ കൃഷ കൃഷികളൊക്കെ ഇത്തം തണുപ്പ് കാലായി കഴഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ കൃ ചെയ്യുന്ന സ്വാവംക്ക ഉണ്ട് അപ്പോ ഇത് കൃഷി ഇടെ കാലം ഇ ഒരു പ്രത്യേക കാലമായിട്ട് നമുക്ക് ഇതിനെണിക്കാൻ തോന്നണം പിന്നെ ചെല പച്ചക്കറികൾ ഭയങ്കര തിൽഈ ശൈത്യകാലത്ത് ഭയങ്കരീതിൽ വളരുണ്ട് അങ്ങനെ ഒരുപാട് ഇപ്പ ചില രാജ്യത്തൾ നോക്കയാണെങ്കിൽ മഞ്ഞ് വീഴ് വീച്ചകള് അത് ഭയങ്കരീതിയില് സംഭവിക്കുന്നുണ്ടെന്നല്ല ഈ തണുപ്പ് കാലങ്ങൾ മഞ്ഞ് വീഴച്ച പറഞ്ഞ പോലെ നമ്മ ഇന്ത്യ ഇന്ത്യ ഒരു ഉദാഹരണം മാത്രമാണ് കാശ്മീർ നമ്മൾ ഹിമാലയൻ പർവ്വതങ്ങള മറ്റ് രാജ്യങ്ങളും ഇത്തരം വളരെ വലിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ച്ചകൾ സംഭവിക്കുന്നുണ്ട് പിന്നെ രാത്രിളിലും ഭയങ്കര തണുപ്പ് അതുപോലെ പകലുകളും ഭയങ്കര തണുപ്പ് സംഭവിക്കണം ആളുകൾക്ക് ഭയങ്കര ഇ ഉന്മേഷം ഇത്തരം കാലങ്ങളിൽ ലഭിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുള്ള യാള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങള് ഇത്തരം തണുപ്പുകൾ അനുഭവപ്പെട്ട സ്ഥലങ്ങളൾ എവിടക്കും പോയിട്ടുണ്ട് യാത്ര
യാത്രകളൊക്കെ പോയിട്ടുണ്ട് തണുപ്പ് കാലത്ത് പക്ഷെ ഞാന് കൂടുതലായിട്ട് അങ്ങടെ ഇറങ്ങി ചെന്നിട്ടില്ല കാരണം ഞാൻ നേർത്തെ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് തണുപ്പ് ഇപ്പോൾ ഇഷ്ട പക്ഷേ എൻ്റെ ശരീരത്ത് നോക്കുവാൻ നോകയാണെങ്കി പിന്നെ പിറ്റേിവസം നീക്കാൻ കഴിയാത്ത അവസ്ഥനെ ഇപ്പൊ ഈ നേരത്തെ ങ്ങള് പറഞ്ഞമാതിരി തന്നെ കൃഷി സീസൺ വൈസണിലെ കൃഷികള് ഈ തണുപ്പ് മാ മാത്രം ചെയ്യുന്ന ഓൽക്കൊക്കെ ഏ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാവും ഇത് കാരണം കൂടുതൽ വിളവ് കിട്ടണം ദിവസം ഏ കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണ കാലാണ് ഈ സമയം അതുമാതിരി തന്നെ ഏർ നമ്മള ഈ തണുപ്പ് കാലം ഓരോ കാലത്തിനും നോക്കുകയാെച്ചെങ്കിലും പ്രകൃതി പെട്ടെന്ന് മാറണ നമുക്ക് മനസ്സിലാവും ഈ തണുപ്പ് കാലൊക്കെ വന്ന് വച്ചെങ്കിൽ ചില ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ഒന്ന് നടന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ് ഈ വെലന്തി അതിന്റെ വല കൂടുതലായിട്ട് നമുക്ക് കാ കാണാപൈറ്റ്ണ കൂടുതൽ നല്ല തണുപ്പ് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇറങ്ങി നടക്കാച്ച പ്രകൃതി ടെ ഭാഗത്ത് ഭാഗത്ത പ്രകൃതിന്നല്ല ഏത് സൈഡ് കൂടെ നടക്കച്ചെങ്ങും നമ്മള് കൂടുതലായിട്ട് ചെലന്തികളെ കാണാൻ പറ്റാത്ത സാധനങ്ങളെയൊക്കെ അന്ന് മുതൽ നമുക്ക് കാണാൻ തുടങ്ങും തണുപ്പ് തുൊടങ്ങണ ടൈമിൽ തന്നെ ഇവരൊക്കെ ഉണ്ടാവും വ്യത്യസ്ത തരം പൂമ്പാറ്റകള് ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒരു തണുപ്പുള്ള ഭാഗത്ത് അല്ലെങ്കിൽ തണു ഇന്നത്തെ കാ്ലത്ത് തണുപ്പ് കൂടുതലായിട്ടുള്ള കാലങ്ങളിൽ നമുക്ക് ഇറങ്ങി നടന്ന ഇങ്ങനത്തെെയൊക്കെ കാണാം സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ആണ് ഇത്രയൊന്നും പറഞ്ഞ പോലെ ഇത് ത തിന്നെ കുറിച്ച് പറയാെച്ചെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഓരോ ഏരിയകളും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ സമയത്തിൻ്റെ ഏ ലഭ്യതയില്ലാത്തത് മൂലം വീണ്ടും ഒരിക്കൽ സംസാരിക്കാംല്ലെ
അ നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പൊ നമുക്ക് കുറച്ച് സമയല്ലുള്ളൂ പിന്നെ സംസാരിക്കാം ശരി